ക്ല
ഓ
കേക്കാണ് ഇണ്ടേ ഹലോ ഇപ്പൊ കേക്കണ്ടാ
ആഹ് ഹ്
ഏഹ് എന്തൊക്കെ പണി
എന്താ എവിടെ ഇരിക്കാന്നെ ഇനി തുടങ്ങാനാവുന്നേ ഉള്ളു
ആഹ് നോമ്പ് അല്ലേലെ
ആഹ് ഇപ്പൊ തെടങ്ങണം
എന്ത് ഇണ്ടാക്കണത്
എന്തെങ്കിലും പത്തിരിയോ എന്തെങ്കിലുമൊക്കെ ഇണ്ടാക്കണം
ആഹ് അവിടെ ആരൊക്കെയ ഉള്ളേ വീട്ടില്
എടുക്കണം
വീട്ടിൽ ആരൊക്കെ ഉള്ളത്
ഇവിടെ മുത്ത പെങ്ങള് അവിടയോ ഉമ്മേ ഇ ഞാനും അതെന്നൊള്ളോ അവിടെ
ആഹ് മോ മോനെന്താ ചെയ്യണെ മോനാണ്
മോന് ഒന്നില
ആഹ് ടെ രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടെള്ളു
മ് ഒരു മോനെ ഉള്ളൂല്ലേ
ആഹ് ഒരാളെള്ളൂ
ആഹ്
ഉം ഉപ്പി ഇമ്മക്കാടല്ലേ
ഏറെന്തെന്നു ആഹ് ഇടെണ്ട്
ആഹ് എന്താ ഭർത്താവിന് പണി
ഗൾഫിലാ ഒരു കമ്പിനില
ഏഹ് പോയിട്ട് കൊറേ ആയോ
ആഹ് രണ്ട് വർഷം ആണ്
ഏഹ് വരാറായോ
വരാൻ ഒ അടുത്ത മാസം ചിലപ്പോ വരും അട്ത്ത മാസം ലീവ് ണ്ടോൽക്ക്‌.
ആഹ്
ഒരിക്കെ ക്കെട്ടാ ലീവ് ഒര് രണ്ടു മാസം കൂടുമ്പം
അപ്പൊ എത്ര ദൂസ് എത് എത്ര മാസത്തിനാ വെരാ?
ഏഹ്
ലീവ് വെരുമ്പെത്ര രണ്ടു മാസത്തിനാ വെരാ?
ട്ടോള്ളൂ.
ഏഹ് കൊല്ലത്തില് കിട്ടോ?
ആഹ് ആഹ് കൊല്ലത്ത് കിട്ടും അങ്ങനെട്ക്കേല്ല. രസ പോവാനാവല്ല അപ്പ അങ്ങനെ വരല് ക്ക മൊനെ കൊറവാണ് പിന്നെ ഒൽക്ക് രണ്ടു വർഷം പൂർത്തിയാക്ക്യാല് ആറു മാസത്തെ ത്ണ്ട് ലീവേ. അപ്പ ങ്ങനെ പോവോൽക്ക്.
ആഹ് അങ്ങനെല്ലെ ആഹ്
അങ്ങനെ അങ്ങനെ വെരാൻ കയ്യൂ.
ഇങ്ങളെന്നെ ട്ക്കേണ്ടി വരൂലേ ആ പണ്യേളൊക്കെ അട്ക്കളേത്തെ.
അല്ല ഉമ്മിം സഹായിക്കും.
ഉമ്മക്ക് പ്രായണ്ടാ?
ഇക്കെ ചെയ്യും.
ഏഹ് പ്രായണ്ടോ?
ആഹ് ഒരയ് ആഹ് അൻപത് വയസ്സൊക്കെണ്ട് ക്ഷേ ന്നാലും ഉമ്മ സഹായിക്കും പണികളൊക്കെ സഹായിക്കും.
ഏഹ് അപ്പ പിന്നെ വെല്യെ കൊഴപ്പല്ല. ആഹ്
അവിടെ
ആഹ് അവിടെയങ്ങതന്ന
ഉം ആമയും അച്ചനും ഉണ്ട
ആഹ് അമ്മയും അച്ഛനും രണ്ടനിയമാരും ഒക്കെയാണ്
ആഹ് ആഹ് ആഓണ്ട് പിന്നെ ഒരു ങ്ങനെ എന്താ കഴിഞ്ഞു പണി പ്രായള്ള ആൾക്കാര് ആയിക്കുല്ലേ
ആഹ് ഒക്കെ പണിക്കു പോണരവാ പഠിക്കണവർ ആരുല്ല
ആഹ് ആഹ്
ആഹ് ഇക്കപ്പൊ പോയിണെങ്കിപ്പോ ക്കെ വൈകുന്നേരം ആകുമ്പത്തിനൊക്കെ എത്തും
ഉം ഉം ഭർത്താവ് ചോറ് അവിടെ അടുത്ത് ഭർത്താവ് ഗൾഫിലെനു
അല്ല അവിടെ നാട്ടിൽ തന്നെയാണ്
ഏയ്
അഹ് വയറിങ്ങാണ് ഇല്ല ഇന്ന ഇന് പന്ത്രണ്ട് മണിയൊക്കെ ആയിണ് പോയപ്പോ ഇന്നലെ കൊറച്ച് തോന്ന നേരം പണി ഇടുത്തുന്ന അപ്പൊ പിന്നെ ഒന്ന് നേ പോവാൻ നേരം വൈകീന് അപ്പൊ ചോറ് തിന്നിട്ടാ പോയത് ഇനിയിപ്പോ കുറച്ചൊക്കെ കഴിഞ്ഞാൽ വരുയാപും
ഉം
ഉം
അങ്ങനെയൊക്കെയാണ്
കൂളിലാ കുട്ടി
കൊറച്ച് പോണം ബസ്സിന് പോണം സ്കൂൾ ബസുണ്ട്
ഏ വീട്ടിന്റ മുൻ മുറ്റത്തക്ക് ബസ് എ എത്തോ
ഇല്ല ജംഗ്ഷനിലേക്ക് ഞാൻ പോകുമ്പോ ആക്കി കൊടുക്കും
ഏ ആനിങ്ങള് പണിക്കൊന്നും പോണില്ല ഏഞങ്ങള്ൾ ജോലിക്ക് പോണ്ടാ
ആ ആ് ഞാന് നേഴ്സിംഗ അസിസ്റ്റന്റ്ണ് ഇന്ന് ലീവണ്
ആഏ ഏ മഹറ പത്തായിട്ടോ
നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ് അല്ല എനിക്ക് നൈറ്റ്ന അപ്പൊ അയിന്റെ ലീവ് കേറിയതാണ് അപ്അത് കൈ ഞ്ഞിട്ട് ഇനി കേറണോ
അപ്പൊ ഇ രാ ആഹ
ഒരാഴ്ച്ച ഉണ്ടാവില്ലേ നിക്ക്
ആഅവിടെന്റെ അമ്മ ഒരു ഹോസ്പിറ്റലി ആണേ
ആ ആ എവിടെ ഇവിടെ
അ ഇവിടെ അടുത്തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലാ അപ്പൊ അവിടെയും തന്നെ നൈറ്റ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ ഏഴു ദിവസം ഒരാഴ്ച്ച നൈറ്റ് എടുക്കണം ആ അങ്ങനെൊക്കൊയിയിട്ട് അച്ഛനും തന്നെ പണി ഞാന ഇങ്ങിട്ട് അങ്ങട്ട് അങ്ങനെ പോക്കില്ല പോയാലും
ലീവ് തരൂല
ആ
ആ വേറെ ആ ഏട്ടന്മാരൊന്നും ഇല്ലേ
നിങ്ങള് വീട്ടില് പോവില്ലേ
ആഹ് ആചിലപ്പോ ഒന്ന് വൈകുന്നേരം പോവും ഇപ്പ പിന്നെ മക മക്ക നാളെൊരു ലീവ് ഉണ്ടല്ലോ മദ്രാസ ഉണ്ടാവുമ അല്ല പത്ത ദിവസം അതാണ് പോവാൻ കഴിയില്ലല്ലോ
ആ
മദ്രാസ ഉള്ള ദിവസം അങ്ങോട്ട് കഴൂലേ
ആഹനാളെഞ്ഞപ്പോ മദ്രസ ഉണ്ടാവുവോ
ഇല്ല നാളല്ല മറ്റന്നാൾ ശനിയാഴ്ച പോണ്ടാവല്ലോ
ആ
പിന്നെ അതൊണ്ട് പിന്ന അങ്ങനെ പോവാൻ കഴിയില്ല
ആഹ്
ആ അനെക്കാണ്
അവിടെ അടുത്താ സ്വന്തം വീട്
കൊറച്ച്പോണ് കൊറച്ചകടെ പോണം
ഓള ഒറ്റക്ക് പോകുവോ ആഏ നിങ്ങ വണ്ടി ഓടിക്കുവോ ആ ആ ആ അ പിന്നെപ്പൊ അപ്പൊ ആ അപ് അപ്പൊ പിന്നെ പോകാനും വരാനുംക്കെ സുഖല്ലേ നമുക് അങ്ങട് പോയാ മതി
ആ എന്ന ടെ പൊതുവെ കുറവാ എന്താ ചാല് അമ്മകഴങ്ങ് ണ്ടേ പോലോ ഉമ്മ അങ്ങോട്ടൊക്കെ പോയിക്കഴി ഇല്ല ഇപ്പ ഇല്ല പിന്നെ ഒരു പെങ്ങളാ ഉള്ളത് അപ്പൊ പെങ്ങളുടെ അടുത്ത് പോകുമ്പോൾ അങ്ങനെ പോകും
ആ
അതപ്പോ പോ അങ്ങനെ പോവല്ലേ
ആ
ഉ അങ്ങനെയൊക്കെയാണ് വേറെന്താണ് നിങ്ങെളെ
ഇനിപ്പോ വൈകുന്നേരപ്പണിയൊക്കെ തുടങ്ങാനായല്ലോ ല്ലേ
ആ അവവിളക്കെ മോന് വരൂ പിന്നെ ഓരോ കാര്യങ്ങള് നോക്കി കഴിയുമ്പള കിന് ആഹ അ ആഹ ഞാൻ പോയാ അമ്മറ്റൊക്കെ ഉണ്ടാവുള്ളു
ആഹ നൈറ്റൊക്കെ ആകുമ്പോ മോനെ പിന്നെ ഉമ്മ നോക്കിക്കോളൂലെ
ആഹ ആ ഓ അങ്ങ നോക്കിക്കോളും എന്തുകൊണ്ട്
ആഹ ആഹ ഇവിടെ അനിയന്മാരൊക്കെ ഉണ്ട് അനിയന്മാരൊക്കെ നല്ല നോക്കൂട്ടാ കുട്ടീനെ
ഞന കിട്ടിയാൽ മതി
ആഹ
ണ്ട് പിന്നെ വന്നാലും ഉമ്മന്റെ അടുത്ത് തന്നെയാണ്
ആഹ ഇവ ഇപ്പൊ വരാന ആയല്ലോല്ലേ മക്കളൊക്കെ മോന്
ആഹ ഓ വരാനായി കുറച്ചുകൂടി കഴിഞ്ഞ പോ വരും ഒരു നാലു മണി നാലരൊക്കെ ആവുമ്പോത്തേ ഇങ്ങോടെ എത്തും എല്ലാ വേറെരക്ക് അവിടെക്കെ ഒരു ആളുണ്ട് ഒരു കൊണ്ട ഒരു വൈകുന്നേരം രും രാവിലെ കൊണ്ടാക്കിയാ മതി
ആ
പിന്നെ ഒര് കൊണ്ടരുന്നണ്ട് സമാധാനം ഓരോരോ വണ്ടിയില് കൊണ്ടുവരുമോ അതെ ഞാന് പത്ത് മണിക്ക് പത്ത് മണിക്കാന്നാളെ ഞാൻ രാവിലെ ആന്ന നേര ക്കെ ആവുമ്പോ ഇവിടന്ന് ഓര ഏൽപ്പിക്കും ഏഴ മണിക്കൊക്കെ ആകുമ്പേ
ആഹ ആഹ
ഞൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എടുക്കലാണ്
ആഏ
ആ ലീവിലങ്ങട്
സ്വന്തം വീട്ടിൽ ആരൊക്കെയ ഉള്ളേ
അവിടെ ഉപ്പയും ഉമ്മേ രണ്ട് ആങ്ങള മാരും
ഏ കല്യാണം കഴിഞ്ഞിനാ ആങ്ങള മാരൊക്കെ
ആ രണ്ടാങ്ങളമാരും ഉണ്ട് ഒര് കല്യാണം കഴിഞ്ഞു തരം ഇണ്ടാവു ഒര് ഇവിടല്ലേ ഗൾഫിലാണ് ഓ രണ്ടാക്ക ഒരേ മക്കളുണ്ട് പെൺകുട്ടികൾ
ഏ
രണ്ട് മക്കളുണ്ട് രണ്ടാൾക്കും
ഏ ഓരൊക്കെന്തീ പണിക്കൂ പോകുന്നുണ്ടോ
ആ് ഒരാള് അക്കൗണ്ടന്റാണ് ഒരാള് ഒരാള് മറ്റേ ലാബ് തന്നെ ലാബ് ടെക്നീഷ്യൻ ആണ്
ആഹ
ഒക്ക ജോലി ഉണ്ട അവിടെ ആരും ഉണ്ടാവില്ല അപ്പ
അവിടെ ഉമ്മിപ്പുണ്ടാ
ആഹ് ആഹ ഇത്ണ്ട് ഇണ്ട് ഉപ്പ ഷോപ്പാണ് ഷോപ്പിലും രാത്രി ഒരു പന്ത്രണ്ട മണിയക്ക ആവും വരുമ്പോ ഉമ്മ ഒറ്റൊക്കെ ഇണ്ടാവുള്ള അവിടെ ഉമ്മ ആസായി ആഹ ആ ഒന്നില്ല വീട്ടില് ജോലി എടുത്ത് എങ്ങനെ നടക്ക
ഉം വീട്ടിലും വേണ്ടെ ആരെങ്കിലുമൊക്കെ ഒരാള്
ഒരാള് ആ അവിടെയും ഇവിടെയും ഒരാളുണ്ട്
ആഹ
അങ്ങനെയൊക്കെയാണ് വർത്താനം വേറെ ആഹ ആഹ ആഹ ഞ ആഹ ആഹ എന്ന എന്നാ ശരി ആഹ ആ ആഹ് ആഹ ആഹ ശരി